ഹലോ?
ഹലോ കേക്ക്ണില്ലേ?
ആഹ് ആഹ് പ്പ കേക്കാണ്ട്.
ന്തൊക്കെ വിശേഷങ്ങളൊക്കെ?
എന്താണ് സുഖാണ് കൊഴപ്പൊന്നുല്ല. ച ചായകുടി കഴിഞ്ഞോ?
ഉം ചായകുട്യൊക്കെ കയിഞ്ഞു.
ആഹ് ആഹ്-
രാവിലത്തെ തെരക്കൊക്കണ്ടോ സ്കൂളില്ലാത്തോണ്ട് തെരക്കൊന്നുണ്ടാവൂലല്ലേ?
ആഹ് ഇന്ന്പ്പോ വല്ല്യ തെരക്കില്ല ഇന്നിപ്പോ സാവധാനം പോലെ ആയാ മതി, ഞാന്
കല്യാണന്തോണ്ടോ?
ഇല്ല ഒന്നൂല്ല കല്ല്യാണ പരിപാട്യന്നുപ്പല്ല്യ എവിടിം.
ആഹ് അപ്പൊ മഴ പ്പ മഴ ഏതായാലും കൊറച്ച് നിന്ന്ക്ക്ണ്.
ആഹ് അപ്പൊന്ന് മഴല്ല ഇന്ന് വെയിലിന്റൊര്താണ് കണ്ടാ തോന്ന്ണത്.
ഉം ഇപ്പൊ രണ്ടൂസായി മഴൊക്കെ പെയ്തിട്ട്.
ആഹ് ഇന്നലെ ചെറുതായിട്ട് അപ്പളൂപ്പളോരു ചാറലും മഴൊക്കെണ്ടായി പ്പൊ പിന്നെ ഇന്ന് ഒന്നുല്ല. ഇന്നൊരു വെയിലിന്റൊരു അന്തരീക്ഷാണ്.
അത് കാണുമ്പോ തന്നെ ഒരു സമാധാനാലെ തിരുമ്പി ഞമ്മള്ക്ക് തിരുമ്പാണ്ടാവുമ്പളേയ് വെയില് കണ്ടാലേ ഞമ്മക്ക് സമാധാനണ്ടാവുള്ളു.
കുറച്ച്ണ്ട് രണ്ടു ദിവസണ്ട് മഴ പെയ്ത ഒന്ന്ണ്ട് വെയില് തെറിക്കണം അടിപ്പിച്ച് മഴ ആയാല്
കയ്യൂല ആഹ് പിന്നത് തിരു മ്പ്യത് മുഴുവനൂ അകത്തും പിന്നെ എവിടക്കാ ക്കാള്ളാച്ച എന്തായാലും നമ്മക്ക് ഡ്രസ്സ് മാറ്റും കുളിക്ക ക്കണം അത് ഏതായാലും നടക്കാത്തൊരു കേസല്ലല്ലോ.
ഉം ഒണക്കാൻ സ്ഥലല്ലായിട്ട് ഞാൻ കോണിക്കൂട്ടിലയല് കെട്ടും രണ്ട് റൂമിലും അയല് കെട്ടു ട്ടീക്ക അല്ലാതെ എവിടെ ഒണക്കി ം വൃത്തിണ്ടാവൂല. ആഹ് ഞമ്മള് എത്ര വൃത്തിയാക്കി ക്യതാണെങ്കിലും നമ്മളത്ങ്ങനെ കെട്ടി തൂകി ഒരു വൃത്തി അയല് കെട്ടിയാൽ തന്നെ വൃത്തില്ല. പിന്നെ അത് തൂക്കു കൂടി ചീത തീരീല്ല.
വെയിലർച്ചത് ഒണക്കി ട്ത്തെക്ക്ണ ആ ഒരു മട്ടം വേറെ. മുറ്റാണെങ്കിലും നനഞ്ഞ് ചീഞ്
ക്ക്ട് നോക്കുമ്പോരു വൃ ത്യക്കാരം അത്ര ദിവസം അതങ്ങനെട്ടിട്ട് നമ്മള് വെയിലാണ്ട് തെർച്ച ഒക്കെണ്ട് എടുത്തൊണക്കിയ പിന്നെ വീടിന്റൊള്ള്ക്ക് നോക്കുമ്പോ നല്ലൊരു വെളിച്ച ആഹ് ആഹ് ഒരു സമാധാനാണ്. പിന്നെ രണ്ടിസം മഴ പെയ്താലും കുഴപ്പല്ല്യ തോന്നും.
ആഹ്
ം ഒരു വെയില് കണ്ട അപ്പ ഞാൻട്ത്ത്ടും ഒക്കെ വാർപ്പിൻ്റെ മോൾക്ക്. ഒക്കെ ഒണക്ക് എടുത്ത് വെക്കും അല്ലാതെ ഇടാൻ സ്ഥലല്ല.
ആഹ് വാർപ്പിന്റൊൾലാവുമ്പോ വേഗങ്ങ്ണ്ട് ഒണങ്ങികിട്ടിക്കോളും.
ആ ഇഞ്ഞു കല്ലുമ്മ തിരുമ്പിയതാണെങ്കിലും മിഷീനിൽ ഇട്ട് ഉണക്കിയിട്ടാണ് ഇട അതോണ്ട് പിന്നെ ഇപ്പഴത്തെ കാലത്ത് വെല്ല്യ റിസ്ക് ഇല്ല പണ്ടൊക്കെ പറയുമ്പോ നമ്മളീ കല്ലുമ്മ തിരുമ്പി ഇത് ഒറ്റണെങ്കി എവിടെലും സൈഡിൽ അയല് കെട്ടിട്ട് ഇടണം
അതന്നെ ആ വെള്ളുറ്റി പോയിട്ട് വേ പിന്നെ അക ത്തന്നെ ഇടണങ്കിലൊക്കെ ഇപ്പൊ മെഷീൻ ആകുമ്പോ കുറേ അയ്ലാണ്ട് ഉണങ്ങലട്
ആ ഉണങ്ങണ്ട് കഴിയും പിന്നെ നമക്ക് എവ് എത്ര ട്ടാലും എത്ര അട്ടിക്കിട്ടാലും കൊഴപ്പല്ല പക്ഷെ നമുക്കങ്ങനെ കാണുമ്പോരു പോർതിയേട്ന്നൊള്ളു
ആ ന്റെപ്പം മെഷീൻ കേടന്ന് കെടക്ക ആകെ സുയ്പായിന്
ഈ മഴക്കാലത്ത് മെഷീന് ഇപ്പ ണ്ടായിട്ട് പ്പ നമ്മള് ഇപ്പൊ പണ്ടത്തെ കാലത്ത് അങ്ങനെ തന്നേണ് ചെയ്തിര്ന്നത് ഇ മിഷീൻ ണ്ട ണ്ടായെന്റെ ശേഷം പ്പം ണ്ടാവാതാവുമ്പോ നല്ല ഈ മഴക്കാലത്ത് പ്രത്യേകിച്ചും മിഷീൻ അർ ജെന്റാണ് തോന്നുപ്പോ
ആ ഉണക്ക്ണ കാര്യത്തിൽ ആലോയ്ക്കുമ്പോ അ ന്തായാലും വേണം വിചാരിക്കും
അ അതാകുമ്പോ നമ്മുക്കിനി ഇപ്പൊ ന്നലെ ണ്ട് ഇന്നങ്ങട്ട് തിരുമ്പിയതാണെങ്കിലും നാളക്ക് നമ്മുക്ക് അ ഫാനിന്റെ ചോട്ടില് രാത്രി അങ്ങട്ട് കൊടുന്നിട്ട അതായി നമ്മുക്ക് ഇടാ അത്ര ഇല്ലെങ്കിലും മറ്റേത് ചെറിയ ചെറിയ
ഉണങ്ങി കിട്ടൂലല്ലോ അയില് വെള്ളം അങ്ങട് പോകുന്നല്ലള്ളൂ
ആ ന്നാലും ഞമ്മള് ഫാൻ ന്റെചോട്ടിലിട്ട രാവിലെക്കെ ആവും ഇപ്പെന്റെ മോന്റെ ഒരു കൂട്ട് യൂണി ഫോംമാണ് അടിച്ചിട്ടുള്ളു അടിക്കണ കടയിൽ തെരക്കാണ് പറഞ്ഞിട്ടേ
ആ അപ്പൊ വേ സ്കൂള് സ്കൂള്ന്ന് കിട്ട കിട്ടല അല്ലെങ്കിൽ പുറത്തൊന്ന് വാങ്ങല
പ്പ ഏഴ്ക്ക് വേറെ സ്‌ക്കൂ ൾക്ക് ചേർത്തി ഓൽക്ക് ആ മറ്റേ സ്കൂൾക്ക് പോകാൻ കൂട്ടുകാരില്ലായിറ്റേ പോവാൻ ബുദ്ധിമു ട്ടാണ് പറഞ്ഞിട്ട് പോവാൻ മട്‌ച്ചിട്ട് അപ്പൊ വേറെ എല്ലാരും ള്ള സ് അല്ല ഗവൺമെൻറ് എന്നെ
ആ അപ്പോ തൽക്കാലം ങ്ങൾ പൊറ്ത്ത്ന്ന് വാങ്ങിയതേയ്ക്കും ലെ
ആ ഇങ്ങനെ ഇപ്പോ ഞമ്മൾ ഇ കൊല്ലം എട്‌ത്ത അടുത്ത കൊല്ലത്ത് കാണ് ഇത് പൈസ തെര അങ്ങനെ തോന്ന്ണ്ട് അവിടെപ്പ പുതിയതായിട്ട് ട്ട് ചേർത്തിയതാണ് ഓനെ
ആ ങ്ങക്ക് കാ നിങ്ങൾക്ക് പൈസ കിട്ടലേക്കൂ ലെ ഞങ്ങൾക്ക് ഇവിടെ തുണിയൊക്കെ കിട്ട
ആ അങ്ങനെര്ന്നു ആദ്യോക്കെ ഇപ്പൊ ങ്ങനെണ് ഇപ്പൊ അതാണ് ങ്ങനെ അം ഇപ്പ ഇപടെതുവരെ ഇപ്പ രണ്ടു കൊല്ലം പഠിച്ച സ്കൂൾ നമ്മള് കൊല്ലം ചേർത്തുമ്പോ നമ്മള് ഒക്കെ എടുക്കണം അവിടന്നന്നെ കിട്ടുട്ടാ അപ്പൊ നമ്മൾ അവിടെ പൈസ കൊടുത്ത്ട്ട് വാങ്ങണം പക്ഷേ ആ കൊല്ലം അവസാനം ആവുമ്പോ ഓൽ പൈസ മ് ഇപ്പൊ കഴിഞ്ഞ കൊല്ല ത്തെയ്ന്റെ കിട്ടി അഞ്ചുറോ അറനൂ നറ്റമ്പത് രൂപ ന്തോ കിട്ടി ഇപ്പപ്പോ വേറെ സ്കൂൾ ഒക്കെ മാറി അവിട്‌ത്തെ പിന്നെ ചേലോർ പറിണ്ട് ഞ്ഞി മീ ബി എ ൽ കാർഡേർക്കെ ഇത് കിട്ടുള്ളൂ
ആ അ അങ്ങനെണ്ടോ
ആ സ്കൂൾ തുറക്കുമ്പോ തന്നെ ഓൽ ചോയ്ക്ക്ണ്ണ്ടല്ലോ എ പി എൽ കാർഡാണോ ബി പി എല് ആണോ ന്ന് ഒക്കെ അവർക്ക് ഒ കണക്ക് കൊടുക്കണം അപ്പൊ ഞ്ഞി മൂത്തച്ചി ഒക്കെ പറ ഓടെ മുത്തച്ഛന്റെ കുട്ടികളൊക്കെ അവിടെ പഠിക്കുന്നുണ്ട് അപ്പോ ഓള് പറഞ്ഞു അങ്ങനെയാണ് ബി പി എൽ കാർഡർക്ക് ക്കാ കിട്ടുള്ളൂ തോന്ന്ണ്ട് അപ്പ എന്തായാലും വേണ്ടില്ല വെച്ചിട്ട് എടുത്തു ഒരു കൂട്ടം അടിച്ച് കിട്ടി
ആ അപ്പൊ അടിക്കിണോടത്തും ഭയങ്കര തിരക്കാണ്
ആഹ് ആഹ്
ഇപ്പ സ്കൂള് തൊർന്നേ കൊണ്ട് എല്ലാ സ്കൂൾക്കാരും അവിടെ അടിക്കാൻ കൊടുക്കുമ്പളേ ഫാ ഈ ആണുങ്ങൾതാഉമ്പോ എന്തായാലും പുറത്ത് കൊടുക്കും വേണല്ലോല്ലേ
ഉം ഉം
പെൺകുട്ട്യൾതൊക്കെ ആമ്പ എങ്ങനെങ്കില് വീട്ടിലെന്നെ ആരേഏൽപ്പിച്ച് കൊടുത്താ മതി ഇത് ആണുങ്ങളന്നെ ഏഹ് ഞാനങ്ങൻ തന്നെ കുറച്ചൊക്കെ അടിക്കും മോളെ യൂണിഫോമൊക്കെ അടിക്കും പുർ അങ്ങനെ നല്ല പുത്യേതൊന്നും അടിക്കൂല്ലെങ്കിലും യൂണിഫോമുകൾ ങ്ങനെ വീട്ടിൽന്ന്ടാനുള്ളത് ങ്ങനെ
തുണി കിട്ടൊണ്ട് നമക്ക് അതൊന്ന് പരീക്ഷിച്ചോക്കും ചെയ്യാ പി മോന്റെക്കെ ചെ റിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പത്തെ യൂണിഫോം ഇപ്പഴും ഇബടെ ഇരിക്ക്ണ് ണ്ട് നമ്മളിപ്പോ ഈ കൊല്ലം കിട്ട്യാ അടുത്ത കൊല്ലം നമ്മളടി കൂലല്ലോ
ആഹ് അതപ്പോ ഞാന് ഇതാ അടു ത്ത കൊല്ല കഴിഞ്ഞല്ലാം അടിച്ചത് പോളിടാൻ കുട്ടാക്കില്ലെ ൻക് കൊള്ള്ണില്ല പക്ഷേ ഓല് കണക്കാക്കി തുണി തരുമ്പളേ നമ്മക്കങ്ങനെ കൊറെ വീതിട്ട് അടിക്കാനും കയ്യുല ഇപ്പോ ഇൻക്ക് കൊള്ളണില്ല്യാർഞ്ഞ് ഓള് ഒഴിവാക്കിക്ക ഒരു കൊല്ല പോയി പിന്നെ നമ്മളൊക്കെ പഠടിക്കണ കാലത്ത് രണ്ട് കൊല്ലം
ഉം നമ്മളെ കാലത്തൊക്കെ അത് ഞാൻ ഓനോ ത് ങ്ങനെ പറഞൊടുക്കും ഓല് അത് ഇത് പറയുമ്പോ ഞാൻ പറയൂ ഓലോട് എത്ര ബുദ്ധിമുട്ടിയിട്ടാ ഞങ്ങളൊ ക്കെ പഠിച്ച് കാണ്ട് പേന കിട്ടാന് ഞങ്ങള് ഒരു പേനയുടെ ഓട കഴിഞ്ഞാല് ട്യൂബ് വാങ്ങിയിട്ടിട്ട്
ആഹ് അതന്നെ അതന്നെ ഒരുറുപ്പ്യന്റെ ആ ഒരുറ്പ്പ്യൻ്റെ നിബ്ബ് ഇട്ട്ട്ട് അഹ് ഞമ്മള് അതേ പോലെ മശി വാങ്ങിക്കൊണ്ടരു കുപ്പി മഷി വാങ്ങിണ്ട് മഷി കയറ്റിട്ട ഞങ്ങള് കുറേ ഉപയോഗിച്ചിണ്.
ഇപ്പൊത്തെ ഇന്നത്തെ കാലത്ത് ഓല്ക്ക് പേനന്നെ പറ്റണില്ല പേനടെ മോടല് ഒല്ക്ക് പറ്റണില്ല ആ പേന വേണം ഈ പേന വേണം ഇന്ന് പറഞ്ഞിട്ട് ഓന് അങ്ങൻത് ആ എഴുതാൻ സുഖല്ല്യ ഇത് വൃത്തിയില്ല പറഞ്ഞിട്ട് ഓന് പരാതിയ അപ്പൊ ഞാൻ പറയും ഞങ്ങളെ കാലത്തൊക്കെ ഇങ്ങനെയ ഞങ്ങള് ചെയ്തിരുന്നത്.
ഉം ഡബ്ബർ ആണെങ്കിലും പെൻസിലാണെങ്കിലും ഒക്കെ അങ്ങൻതന്നെ ഓൽക്ക് ഓലെ ന്താ വിജ ഓലു മനസ്സില് വേറെ എന്തോന്ന് കാണാ നമ്മള് വാങ്ങി കൊടുക്കൊന്നും ഓൽക്ക് പ
ഉം ഉം ഓല് വേറെ കുട്ടികളെടുത്ത് കാണും ആ കാണണതന്നെ ഓല്ക്ക് കിട്ടണം
ആഹ് ഞാൻപ്പതാ സ്കൂള് തുറക്കണെ മുന്നേ ഇത് വാങ്ങാൻ പോയിട്ട് പിന്നെ ഓക്ക് പെൻസിലും ഇതൊക്കെ ഇടാൻ വേണ്ടിട്ട് മറ്റേ ഇതുണ്ടല്ലോ ചെറിയ ബാഗ് പോൽത്തെ
ആഹ് പൗച്ച്
പൗച്ച് ഇന്റമ്മോ പൗച്ചിന് തെരഞ്ഞ് തെരഞ്ഞ് തെരഞ്ഞ് അങ്ങൻത്തെ പൗ ച്ചല്ല ഈ പൗച്ചല്ല ഓള് വിചാരിക്കുന്നത് നല്ല കട്ടിള്ള കുറേ അറകളൊക്കെള്ള പൗച്ചോള് വിചാരിക്കുന്നത് അത് വെല ചോയിച്ചോക്കുമ്പോ നൂ റ്റി അയ്മ്പത് റുപ്യ നൂറ്റിരുവ് നൂറ്റി എൺപത് റുപ്യ ഒക്കെ ഓല് പറയണത്
ഉം എന്ത് വെലയാണെങ്കിലും ഓൽക്കത് വാങ്ങി
ആഹ് എന്താലും ഒരു ഇതു ഇല്ല്യ ഓൽക്ക് അത് വാങ്ങി കൊടുത്തേ അടങ്ങു ഞാൻ പറഞ്ഞെ അത്ര ഏതിലാണെങ്കിലും പെൻസിലും ഡബറും സ്കെയ്ലുല്ലെ ഇടൊള്ളു വേറൊന്നും അയ്ല് ഇടൂലല്ലോ ബേഗയില് ഇടാൻ കഴിയൂലല്ലോ
ഉം ഞമ്മള് അങ്ങനെ വിചാരിച്ചിന്നത് ഞമ്മളെ കാലല്ല ഇപ്പൊ ഓല്ക്ക് അതല്ല
കാര അതാ പറയണെ ഞമ്മളൊക്കെ കവറിലിട്ട് കൊണ്ടോയപ്പൊ മക്കളോടൊന്നും അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യല്ല്യ ഓല് വേറോള്ളല് പരസ്യം കണ്ടിട്ടോ വേറള്ളത് കണ്ടിട്ടോ ഓലെ ന്താണോ വിചാരിക്കണെ വാങ്ങി കൊടുക്കല്ലാതെ ഇപ്പോ നിവർത്തില്ല്യാന്ന് പറയണ്ട്.
ഉം ഇപ്പോ ഫോണ് തൊറന്നാലും ഇപ്പ ഈ പരസ്യങ്ങളല്ലേ അപ്പ അയലും ഈ കുട്ടികള് കാണാണെ ഈ റീൽസിലും കുട്ടികള് എടുത്തുള്ളത് അപ്പോ ഓല്ക്ക് അത് അത് കാണുമ്പോ തന്നെ ചെറിയോൻ കൊടുന്ന് വരും
ഇക്കാണ് ജേണലിസ്റ്റ് ആവണം എന്തൊക്കോ പിന്നെ ഇപ്പോ സ്റ്റിക്കറ് കൊറെ സ്റ്റിക്കർ ഒട്ടിക്കണ പണിയാ എന്തൊക്കെ ആണോ ഓരോരോ ഐറ്റംസ് അറിയോ ഞാൻ പറയ പൈസ പോണ കാണൂല. പത്തുർപ്പ്യ ഇരുപതുർപ്പ്യാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഞമ്മക്കൊക്കെ മുഠായി വാങ്ങാൻ പോല് അയ്പത് പൈസ നമ്മു
ഉം അത് ഞാൻ ഓന്നോട് പറയൂ ഇപ്പൊ പഞ്ചുർപ്പ്യേലും പത്തുൻപ്പ്യേലും കൊറഞ്ഞിട്ടുള്ള കച്ചവടം ഇല്ല ഓന്ക്ക് ആഹ് അഞ്ചു കൊടുത്താ തന്നെ മുഖം തെളിയൂല അപ്പോ പത്ത് ഇപ്പൊ ഞാൻ പറയും ഞങ്ങളൊക്കെ ഒരു ഉറുപ്യ കിട്ടാന് കൊതിച്ച് ട്ട്ണ്ട് ഒരുർപ്പ്യക്ക് ഞങ്ങക്ക് മുട്ടായി വാങ്ങിയാ തന്നെ ഇഷ്ടം പോലെ അങ്ങനത്തെ കാലല്ല ഇന്ന ത്തക്കാലം
ഉം അത് ഞാൻ മക്കളോട് പറയും ഞാനക്കെ ബസ്സിന് പൈസ തന്നുണ്ടെങ്കിലും ബസ്സിന് പൈസ അവടെ മെല്ല അവടെ എടുത്തെച്ച് നടക്കുവേനി സ്കൂളിലേക്ക് ആ പൈസക്ക് എന്തേം വാങ്ങി തിന്ന വിചാ ച്ചിട്ട് അല്ലാതെ മുട്ടായി വാങ്ങാനും ചോദിച്ചാ വീട്ട ട്ട്ന്ന് തരൂലേനി ബസിന് പൈസ എങ്ങനെങ്കിലും തരും അത് ബസ് നടന്നിങ്ങട്ട് മെല്ലെ എല്ലാ പക്ഷെ എല്ലാ കുട്ടികളും വാങ്ങുമ്പോ ഞമ്മക്കൊരു പൂതിയാണല്ലോ വാങ്ങാന് എന്നിട്ട് ആ മ കുട്ട്യേള എടേല് ഞമ്മക്കെന്തോ വാങ്ങണല്ലോന്ന് വിചാരിച്ചിട്ട് ബസ്സിന് പൈസ തന്നത് എടു ത്ത് വെച്ചിട്ടാണ് ഞങ്ങളൊക്കെ നടന്ന് പോയിട്ട് വാങ്ങിനത് നിങ്ങക്കിപ്പ എന്താ വണ്ടിക്ക് വണ്ടി മിഠായിക്ക് മി ട്ടായി അതൊന്ന് പറയാ സ്നാക്സോ സ്നാക്സ് പോലും വിചാരി
ആഹ് ഇപ്പൊ പിന്നെ ഇവടെ സ്നാക്സിന്റെ പരിപാടില്ല എൽ കെ ജിയും യു കെ ജിയും കഴിഞ്ഞ് ചെ റിയോൻ ഒന്ന്ക്കെത്തി
ഇവടെപ്പോഴും ഇതാ മോള് സ്നാക്സ്ന്ന് പറഞ്ഞട്ട് കൊണ്ടുപോവും എല്ലാ കുട്ടികളും കൊണ്ടു പോണ്ടുമ്മ സ്നാക്സ് വേണംന്ന് പറഞ്ഞിങ്ങണ്ട് കൊണ്ടു പോവും.
ആഹ് ഓള് എത്രയിലാണ് ആഹ് ആ എന്നാലും കൊണ്ടോവും
ആഹ് കുട്ട്യോളക്കെ കൊണ്ടുവരുണ്ട് പറഞ്ഞിട്ട് മറ്റേ കു ടയിൽ ഇനിപ്പോ ഓക്കൊരു കൊറവ് വേണ്ട വി ഇവടെ ഞാന് അങ്ങനെ ഓല് പറയും പോലൊന്നും ചെയ്യൂല്ലെങ്കിലും ഇള്ളതൊക്കെ എന്തെങ്കിലോക്കെ ഒപ്പിച്ച് കൊടുക്കും ഇനിപ്പോ നമ്മളൊരു കുട്ടികള് ഇനി ഓലെടേല് ഒരു മോശവണ്ടല്ലോ വിചാ
ആഹ് നമ്മള് നമ്മള അങ്ങനെയാണെ ഇപ്പോ ഇന്ന് അങ്ങനെയാണ് നമ്മള കുട്ട ട്ടികൾ എന്തെലും പറഞ്ഞാല് അത് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മക്കും സങ്കടാണ് ഞമ്മക്കോ കിട്ടി ട്ടില്ല ഓലിക്കെങ്കിലും കിട്ടട്ടെ എന്നുള്ളരു മെന്റൊക്കെയാണ് ഞമ്മക്ക് ഓലെന്തേലും പറഞ്ഞാ നമ്മള എങ്ങനെങ്കിലും ഓലെക്കാട്ടക്കും സങ്കട നമ്മളുടെ ഉള്ളില്ണ്ടാവും.
ഇണ്ടാവും അതന്നെ ഞമ്മളത് നികത്തി കൊടുക്കാനാ നോ ക്കല് അതന്നെ ശെരിയാണ്
ഉം ചെറിയ ആള് മറ്റെ എല്ലാരും കൊണ്ട് പോവ്ണ്ടെങ്കി പിന്നെ കൊണ്ട് പോക ഇവടുത്തത് പിന്നെ ആരും കൊണ്ടവാതെ ഒരാള് ഒ ഒറ്റക്ക് കൊണ്ടോകുമ്പോൾ എ ട്ടീ കുട്ടിയേൾക്കും ടീച്ചർ മാര്ക്കും ഒ
ആഹ് അത് ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ ഓള് പറയും എല്ലാരും കൊണ്ട് വരുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ പ ഇവിടന്ന് ഭക്ഷണം തന്നെ കൊണ്ട് പോകാൻ കുറേ നിർബന്ധിക്കയുള്ളൂ അപ്പൊ ഞാൻ പറയും പറ്റൂല അ ചൂടുള്ള ഭക്ഷണം കഴിച്ചാൽ മതി പിന്നെ വേണമെങ്കില് എന്തെങ്കിലും പപ്പടം പൊരിച്ചതോ അല്ലെങ്കിൽ കോഴിമുട്ട പൊരിച്ചതോ അങ്ങനൊക്കെ ഉണ്ട ക്കി തരാ എന്നല്ലാതെ ഒരു ചോറ് എന്നോട് പറിയും വീട് സ്റ്റെപ്പ് എറങ്ങി വരണം ഭക്ഷണം വാങ്ങാന് അതു കൊണ്ട് ക്കി കഴിയൂല ഇങ്ങൾ ഇണ്ടാക്കി തന്നാ മതി ഞാൻ പറഞ്ഞു അങ്ങനെ വേണ്ട ഞങ്ങളും വാങ്ങി തിന്നും ഇതൊക്കെ ഇങ്ങൾക്ക് ഒക്കെ ഭക്ഷണം മാറി മാറി കിട്ടുന്നില്ലേ ഞങ്ങൾക്ക് ഒക്കെ എന്നും ഒരേ ഭക്ഷണേനി അത് വാങ്ങി തിന്നാൻ കഴിയൂലെങ്കില് മ ഞാൻ തെ ഇണ്ടാക് ക്കി തരൂല ഒറപ്പാണ് എന്തെങ്കിലും വേണെങ്കില് ഇവിടെ കോ ക്കോ എന്തെങ്കിലും ഭക്ഷണം അവിടെ കറി ഒക്കെ ഉണ്ടാക്കാണെങ്കില് കറി ഒക്കെ കൊണ്ടു പോകും ആഹ്
ഉം